ഹലോ
ആഹ ഹലോ കേൾക്കുന്നുണ്ടോടാ
ആഹ എനക്ക് എക്കച്ചി
ആഹ സുഖാണോ
ആ സുഖം ഇങ്ങനെ പോകുന്നു
ആ നമുക്കൊരു യാത്ര പോയാലോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു ഉ അതെ അതെ എവിടെ പോണന്ന് അറിയാൻ വേണ്ടീട്ട് അറിയാനാ വിളിച്ച അ ഏതായിരിക്കും ഈ ടൈമില് പോകാ വരത്
ഇപ്പൊ മഴയൊക്കെല്ലേ യാത്ര പോകാൻ പറ്റിയ സമയാണ് ഉ
ഉ അത് രാത്രി
ഉ അതെ എല്ലായിടത്തും പനിയും ഇതൊക്കെയ അപ്പള യാത്ര പോുന്ന
ഇത്നിക്ക് യാത്ര ഇഷ്ടല്ലേ
യാത്രയൊക്ക ഇഷ്ട പക്ഷെ മഴ മഴയത്ത് പോകുന്നത് അത്രക്ക്
ഒരു താല്പര്യം ഇില്ല അത് ശരിയാണ് ഈ മഴയത്ത് വീട്ടുകാരെ പേടിപ്പ അവർക്ക് എന്ത മനഷായിരിക്കും
അതെ പിന്നെ മഴയത്തെ ഈ ആ എന്തുവാ ഡ്യൂട്ടിക്ക് പോകൻ തന്നെ വലിയ കഷ ഇഷ്ടപ്പെട്ടിട്ടാണ് മഴയത്ത് പോുന്ന അതുകൊണ്ട് ഉം പിന്നെ പക്ഷെ ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ ആകുമ്പോം ആഹ് അവിടെയക്കെകുമ്പ പോുമ്പോ കാണാൻ പറ്റ ഇപ്പൊ മഴ ആ അവിടെയാവുമ്പോ ഈ സമയത്തല്ലേ നല്ലത് അപ്പം ഇവിടെൊക്കെയ ആണെേലും മറ്റേ പൈതൽ മലൊക്കെ ഈ സമയത്തെ കാണാൻ ഭംഗിയള്ളൂ വേറെ സമയത്തൊക്കെ പോയാ ഭയങ്കര വെയിലും ഇതൊക്കെയ ആി ഇപ്പം ഇപ്പം പച്ചപ്പും മഞ്ഞും ഒക്കെ ആയിട്ട് ഒരു രസുണ്ടാവും
ഉം എല്ലാ ക്ലൈമറ്റും ചേർന്ന് ഓരോരോ
ഉം
സ്ഥലങ്ങളുണ്ട് കാലാവസ്ഥക്കെ ചേർന്ന് ാത് നോക്കി പോണ േ ശരീരം കൂടി അത് കത്ത്ുചേരണംന്ന് പറുള്ളൂ
അയ്യോ ശരിയ ശരി ശെരി എനിക്കാാണ് ഇപ്പൊ ഒരു ഏ ഇല്ലല്ല ഞാൻ പിന്നെ ഞാൻ ജോലിക്ക് കേയറി ജോലിക്ക് കയറിയാ പിന്നെ എവിടെ പോകാ സമയല്ല എവിടെ പോവാനാ അതുകൊണ്ട് ഹോസ്പിറ്റലിൽയതൊണ്ട് ഇങ്ങനെ എവാ ഫുൾ ടൈം ഡ്യട്ടി വീക്കില് ഒരു വര ഏ
എന്താ
ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലില്ല ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില്ല
ആഹ ആഹ ആഹ
ആഴ്ചൽ ഒരു ദിവസം ലീവ് അന്നത്തെ ദിവസം ഒന്ന് ഇറങ്ങി തീരാനുള്ളതേ ഉള്ളൂ അപ്പൊ പിന്നെ എന്തുവാ ഉള്ള പിന്നെ എവിടെ പോവാനാ
ഉം ആശുപത്രിക്ക്ക്ക അ അങ്ങനൊയിരിക്കും ആ ഒരു ഇത് വരുമ്പോത്തേക്കും ഉ നമുക്ക് ലീവ് എടുക്കല് കുറവായിരിക്കും കിട്ടാനും
അതെ അതെ ഇല്ല കിട്ടത്തില്ല
ആ വിയ ന്ന് പറഞ്ഞ സാധനം ഉണ്ടാവൂില്ല ആഹ അത്ീ ആ ഒരു ഇതിലള്ളതാണ്
ഉം ചേച്ചിക്ക് എങ്ങനെ പോന്നു ജോലിയൊക്കെ
എനിക്ക് പ്രശ്നങ്ങളൊന്നുമല്ല പിന്നെ
ഉം
അങ്ങനെ പോകുന്നു നമുക്ക് ആഹ വലയ പ്രശ്നങ്ങളൊന്നുംല്ല പിന്നെ ഈ ഈ പറഞ്ഞ പോലെ മഴയുടെ ഇതൊക്കെ ഒരു അസ്വസ്ഥത സ്വാഭാവികമായിട്ടുണ്ടാവുന്നത് അത്രോള്ളൂ അതിന്റെ ഒരു ഇതുണ്ട് അല്ലാതെ വെറെ പ്രശ്നങ്ങളൊന്നുമല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഉം ഈ എവിടെെങ്കിലും പോയായിരുന്നോ യാത്ര ഇല്ലല്ലേ ആഹ് ജോലിക്ക് കേയറിയ പിന്നെ പോയിട്ടില്ല
ഇല്ല ചേച്ചി
ഏ ഞാനാ ഞാന് അഗസ്ത്യാർ കുടം പോയായിരുന്ന്
ആ അഗസ്ത്യാർ കൂടെ എവിടെയാ
തിരുവനന്തപുരത്ത് ഹലോ ഹലോ
ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ
ഹലോ ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഹലോ ആഹ കേൾക്കുന്നുണ്ട് തിരുവനന്തപുരത്ത ആല്ലോ തിരുവനന്തപുരത്ത് ഹലോ ഹലോ
ഹലോ
ആഹ് പറഞ്ഞോ
ഹലോ കേ-
ഹലോ
ഹലോ ചേച്ചിക്ക് കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് എനിക്ക്
ആണോ
ചെറുതായിട്ട് ഇടക്ക് കേൾക്ക ആ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ
ആഹ അഗസ്ത്യാർ കൂടെ എവിടെയാാന്ന് പറഞ്ഞേ
ഹലോത്ര എത്ര പോയിട്ടുണ്ടോ തിരുവനന്തപുരത്ത് തിരുവന്ത തിരു- തിരുവനന്തപുരത്താണ് അഗസ്ത്യാർ കുടം
പ്രത്യകത
ആഹാ അവിടെന്ന് വെച്ച മലകള് ഒരു എന്താെ പോണ് പുൽമേടകളൂടെയും ഈ അതിലൂടെൊക്കെ പോവാനായിട്ടേ വേറൊരു ഫീ ഒരു നമുക്ക് മനസ്സിന് കുളിര എണിക്കണ ഒരു രസ ഒരു ഇതാണ് മറ്റേ അഗസ്ത്യാർമുനിയുടെ അടുത്തേക്ക് മലകയറി മൂന്ന് ദിവസത്തെ ഒരു യാത്ര